ഹലോ
അത എന്തൊക്കെയെ, വിശേഷം?
ഹലോ.
ആഹ്, ഇവിടെ, നല്ല മഴയാണ്, ഇടിയുണ്ട്.
ആഹ ഇല്ല ഇണ്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ടുണ്ട് ഇപ്പൊ
ആഹ്.
ആഹ എന്തൊക്കെയ വിശേഷം
നല്ല, വിശേഷം, സുഖാണ്.
ആഹ മഴ ഇടൊന്നും കേൾക്കുന്നന്നില്ല അകത്തായിരിക്കൂലേ മയ അകത്തായിരിക്കൂലേ സൗണ്ട ഒന്നും കേൾക്കുന്നില്ലന്ന് പറയും മഴ നമ്മള് മഴ പെയ്യുമ്പോ അത് കാണാൻ വേണ്ടി പുറത്ത ഇറങ്ങലോ ഇടി നിലൊക്കെള്ള ഇടതോ കൊണ്ടാവൂലേ
ഞാനിവിടെ അകത്താണ് ഉള്ളിലാണ് പേടിയണിപ്പ എല്ലായിടത്തും മിന്നേലും ഇതാക്
ആ അതാ ഞാൻ ചോദിച്ചതേ ഇപ്പൊ നമുക്ക് മഴ കാണുമ്പോൊ ഒരു സന്തോഷണല്ലോ പുറത്തിറങ്ങാനൻ സീറ്റോട്ടിലൊന്നും സീറ്റ ട്ടിലൊന്നും പോയിനക്കാവ്യ മ്
ഉള്ളന്നും അങ്ങനെ കാണാനേ
പറ്റുള്ളൂ മ്
അന്ന് നാലീസ ആയിട്ടപ്പം ഇടിമിന്നല ആയിട്ട്
മരിച്ചില്ലേ
പെട്ട കട്ടിലേ
മ്മ് മ് നാല കുട്ടികളല്ലേ വ്യൂ പോയിന്റ് കാണാൻ പോയത് അതാാണ് ഇപ്പോ മക്കൾ കുറച്ചു നേരത്തെ ഒന്ന് അങ്ങാടിക്ക് ഇറങ്ങിയായിുന്നോ അപ്പൊ എനിക്ക് വരാ പോയി കഴിഞ്ഞിട്ടാണ് ഇടി മുന്നിൽ തുടങ്ങിയത് അപ്പൊ പേടിയവാ കാണാഞ്ഞിട്ട് പിന്നെ ഇവിടയാണ് എത്തിട്ട് സമാധാനമായിരുന്നു പോയപ്പോ അന്റെ ഒരു ലക്ഷണൊന്നും ഉണ്ടായിരുന്നില്ല.
ആഹ്
അപ്പൊ ഈ നാല് മണിക്കൊക്കെ ഇപ്പം പുറത്തിറങ്ങാ വിടാനും ഇതാണ് പിന്നെ മക്കളൊക്കെ വിടാൻ ഡിയാണ് ഈ സമയത്തൊക്കെ ഡ്രോയിങ്ങിന്റെ ക്ലാസ് കൊണ്ട വരും അത് കഴിഞ്ഞിട്ട്മ്മ് അങ്ങനെ ഏഹെ എന്താ പിന്നെ വേറെ ച ചായന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ചായ വെക്കാറൊന്നുംല്ല
ചായ പുറ പുറത്തായിരിക്കും ലേ
ആ ചായ അങ്ങനെ കുടിക്കാറില്ല നാലുമണിക്ക് ചായ കിട്ടണം എന്നൊന്നുല്ല
ആ അപ്പൊ പൊതുവിൽ എല്ലാരും ചായ ഒഴിവാക്കാണ്
ആ അങ്ങനെയല്ലാച്ചാ ഒഴവാക്ക് മ് കേടാണ് നമുക്ക് ല്ലാത്ത കൊണ്ടാണ് ആദ്യം കഴിക്കാറില്ല അങ്ങനെ ചായ നാല് മണിക്കോ എത്തിഞ്ഞിപ്പം രാവിലെ ആണെങ്കിലും ആ വെള്ള കുടിക്ക അത മക്കള് ഞാൻ പിന്നെ എനിക്ക് തീരെ കൂടാത്ത ആളല്ല എപ്പലെങ്കിലൊക്കെ ചെല സമയത്തൊക്കെ തോന്നാണെങ്കിൽ അപ്പൊ വെച്ചു കുടിക്കും അല്ലാതെ അത് ഇ സമയത്ത് കിട്ടണം അങ്ങനെയൊന്നുംല്ല
അങ്ങനെയൊന്നും ഉണ്ടാവൂലല്ലെ
മ് അങ്ങനൊന്നുംല്ല
നല്ലതാണ്
ആ അതെ
ചായക്ക ഇപ്പം ചായപ്പൊടിലൊക്കെ ഭയങ്കര ഇതാണല്ലോ
ആ ചായപ്പൊടിയും മ് ചായപ്പൊടിയും പിന്നെ പഞ്ചസാരയിലും പഞ്ചസാര ഇപ്പ നല്ലതല്ലല്ലോ കൊറേ ആൾക്കാാര് ചായ ഒഴിവാക്കണ്ടല്ലേ ആ പിന്നെന്താ ചായപ്പൊ കുറയാ ഒരു ഒഴിവാക്കണന്നുണ്ട്ല്ലേ കഴിക്കാതെ മാക്സിമം
എന്തേ
ചായോയിവാക്കാന് എല്ലാരുംന്ന് പറഞ്ഞ
ആ എല്ലാരും ഒഴിവാക്ക പൊതുവിൽ ഞങ്ങളവടെ അങ്ങനെയൊന്നും ഇല്ല കുട്ട്യേക്ക് നാല് മണി ആയ ചായ കിട്ടണം ഹോർലിക്സ് കൊടുത്താലും ചായെന്ന വാണം
ആ അയ് ശരി
പിന്നെ സ്കൂള് തുറക്കനൊക്കെ ആയല്ലോ മക്കളെ സ്വാതന്ത്രം കഴിഞ്ഞു
ആ അതെ അതെ അതെ പിന്നെ ഹൗ സ്കൂൾ തുറക്കുമ്പോ എല്ലാത്തിനും സാധനങ്ങള് വില കൂടിലേ എല്ലാ സാധനത്തിനും വെല കൂടുതലാ ആഹ് സ്കൂള് തുറക്കലും വലിയ പെ.... പെരുന്നാളും എല്ലാം ഒന്നിച്ചായിലേ? സ്കൂള് തൊറക്കുന്നതും അവിടെ എന്തേ പർച്ചേസിങ്ങൊക്കെ കയിഞ്ഞോ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തോ? ഹലോ ഹലോ